ഹലോ ഹലോ ഹലോ
ആഹ് ഇത് എവിടെ വീട്ടി
ഞാന് പുറത്താണ് ഇപ്പോ
ഓഹ്
ഇപ്പൊ നാട്ടില് ക്രിക്കറ്റ് കളിയ അപ്പൊ അങ്ങനത് കാണാൻ വന്നതാ
തന്നെയാ എന്നിട്ട് ഇന്നലെ കളി കണ്ടിരുന്നോ
കളി കണ്ടിരുന്ന് ഇന്നലെ പത്തരടെ കളി കണ്ടു
തന്നെ
അപ്പ ആഹ് ക്ഷീണത്തിലങ്ങട് കിടന്നതാ പിന്നെ ഇപ്പഴാണ് എണീക്കണത്
ഞാന് ജെ
നിങ്ങള് കണ്ടിരുന്നോ പത്തരയുടെ കളി നെതർലാന്റും
പിന്നെന്താ അതും കണ്ടു അതുകഴിഞ്ഞിട്ട് ജർമ്മനിയുടെ കളിയും കണ്ടു കിടന്നതാ ഇപ്പോഴും നേരെ ഉറക്കം ശരിയായിട്ടില്ല എന്നാലും ഇങ്ങോട്ട് എണീച്ചിട്ടുള്ളൂ
വേൾഡ് കപ്പല്ലേ എല്ലാ കളിയും അടിപൊളിയാവും എല്ലാ ടീംസും ക്വാളിഫയറൊക്കെ കഴിഞ്ഞുവരുന്നല്ലേ പ്പൊന്നിനെ നമ്മള് ഒഴിവാക്കാൻ പറ്റൂല
എന്താല്ല എന്താന്റെ അഭിപ്രായം ഇന്നലത്തെ കളി നെതർലാന്റിന്റെയും സ്വീഡന്റെയും കളി
കളി നെതർലാൻഡ് മത്സരം തുടക്കം തന്നെ ഓല് പ്രസ് ചെയ്ത് ഏഹ് രണ്ട് ഗോൾ അച്ചീവ് ചെയ്തു നെതർല്ലാന്റ് പക്ഷെ എനിക്ക് തോന്നിയത് കളി ഒന്നും കൂടിയും പാസിങ്ങും മറ്റേതും ഒക്കെ അടിപൊളിയായിട്ട് ഫിനിഷിംഗ് ലൈൻ വരെയിരുന്നത് സ്വീഡന്ന് സ്വീഡന്നെയായിരുന്നു ഒരു കളി ഒരു രസം തോന്നിയത് ഏഹ് പിന്നെ സ്വീഡനെ സംബന്ധിച്ചോടം ഓലത് ഡിഫൻസ് പറ്റ പോക്കെയിരുന്നു എന്നാ മൂന്നാൾ എന്ന് പറയുമ്പോ മറ്റൊരു നല്ല പ്രസിങ്ങ് ഇത് വരുന്നു നല്ല അറ്റാക്കിങ്ങുള്ള ടീമാണ് ഏഹ് മൂന്നാളെ വെച്ചിട്ട് ഓൽക്കൊന്നും കഴിയണില്ല പിന്നെ ഇന്നലത്തെ അവരെ ഗോളി അച്ചങ്ങി അടിച്ച എല്ലാ അടിയും ഗോളായിക്കണു ശ്രദ്ധിച്ചിരുന്നോ നിങ്ങള്
സത്യം സത്യം ഈ പറഞ്ഞെനെനി ശരി കാരണം എന്താ വെച്ചാ ഏഹ് സ്വീഡന് ഒരു ആദ്യത്തെ ഒരു പത്ത് ഇരുപത്തിരണ്ട് മിനിറ്റ് തീരെ കളിച്ചിട്ടില്ല പക്ഷെ ഒരു ഹൈഡ്രേജൻ എന്താണ്ട് ഒര് ഹൈഡ്രേഷൻ ബ്രേക്ക് ഇല്ലേ ആയിരത്തി രണ്ടാം മിനിറ്റില് ഇരുപത്തി മൂന്നാം മിനിറ്റില് ആയിരുഇരുപത്തി പതിമൂന്നാമിക്ക് ശേഷം അവരൊന്ന് റെസ്റ്റിന് കേട്ടി ഇറങ്ങിയപ്പോ അവരുടെ കളി അടിമുടി മാറി കാരണം പാസിങ്ങായാലും എന്തായാലും ഓരോ ഗോളും ശ്ശെ ഓരോ പാസ്സ് ഒന്നിനൊന്ന് വെച്ചു അവര് പോസ്റ്റിന്റെ അടുത്ത് വരെ ഗോള് കൊണ്ടു പോവുന്നുണ്ട് പക്ഷെ ഇവര് ഗോൾ ഫിനിഷാക്കുന്നില്ല അവരൊരു കളിക്കാരുണ്ട് എനിക്ക് അവന്റെ പേരാണ്ട് എടുത്താ കിട്ടണില്ല അത് ഒന്നാമത്തെ പ്രശ്നം അവനാണെങ്കി എത്ര ചാൻസവന് കിട്ടിയറിയാവോ അവനൊന്നും പോസ്റ്റില് ഫിനിഷിങ് മാത്രല്ല അവന് അവൻ ഫുള്ള് പുറത്തോട്ടും അവന് ഒറ്റക്ക് ഗോളടിക്കന്നല്ല ഒരു മൈന്് അനെ വന്നുകൊണ്ട് എന്താന്ന് പറഞ്ഞോൂ അവന ഒക്കെ ഒറ്റൊക്ക അടിക്കാൻ നോക്കിയത് കാരണം അവ ഫ്രണ്ടില്റെ പാസിങ്ങിന്റെ ഓപ്ഷൻ ഉണ്ടായിര്ന്നു അതും മൈൻഡാക്കാതെ ഒറ്റക്കടിക്കാള്ള പ്ലാനായിരുന്നു അല്ലെങ്കി സത്യം പറഞ്ഞാ ഇന്നലെ അഞ്ചേ ഒന്നേര്ന്നു കോള്ന്നലെ വെന്ന്ക്കണത് ഇൻക്കൊരു കസ്റ്റാത്ത്ലൊരു മൂന്ന് കോള് ട്ടാള്ള ചാൻസൊക്കോൽക്ക്‌ സിമ്പിളായി കിട്ടിണ്ട് പിന്നെ ഇസാക്കൊക്കെ അന്ന് നല്ല കളിയായിട്ട കളിച്ചിന്ന് പക്ഷേ ആ സെന്റർ ഫോർവേഡ് ണ്ടേര്ന്നു എന്തേയ്ന്നുപ്പവന്റെ പേര്ന്ന് ഞാൻ പറയാ അവന്റെ കളി മാത്രം എനിക്കെന്തോ നെഗറ്റീവായി തോന്നിയത് കാരണം ന്താ വെച്ചാ അവന്റെ പാസിങ്ങും പാസി ഒരു ഇത് ല്ല വൈ അയ്യാരി ന്ന് പർഞ്ട്ടൊരു കളിക്കാർ ഒരു അയ്യാരി ന്ന് ർഞൊരു കളിക്കാരൻ അവന്റെ കളി മാ ഇൻക്കൊരു നെഗറ്റീവായി തോന്നിട്ടുള്ളൂ കാരണം കളിക്കണ്ടവന് ത്രിബ്ലിങ്ങെന്തോ ഓക്കെന്നു പക്ഷെ അവനെന്തോ ഫിനിഷിങ് മാത്രവന് പറ്റ്ൺല്ല വേറെ ടീം വേറെ ആർക്കും ആ കളി കൊടുക്കുണുല്ല അത് കണ്ടപ്പോ എനിക്ക് നെ സത്യം പറഞ്ഞ ചെറുതായിട്ട് നെഗറ്റീവന്നതാണ് എന്തനക്ക് ആ കളീനെ പറ്റി അഭിപ്രായം
ഞാൻ ഇന്നലെ മെയിനായിട്ട് കളി കണ്ടുന്ന് പറഞ്ഞത് ഇവരൊപ്പം ചെൽപ്പോ ഞങ്ങക്ക് മു ട്ട ഞാനൊരു ബ്രസീൽ ഫാൻസാണ് ബ്രോ ഏതാണ് ബ്രസീലാണോ
അതെ അതെ ഞാനും ബ്രസീലാണ്
ആ മെയിനായിട്ട് ഞാൻ കളി കണ്ടത് ഞ്ഞി ചെൽപ്പോ അടുത്തത് ഈ ഗ്രൂപ്പ് ഘട്ടം കഴിഞ്ഞാല് ഓലപ്പാവും ബ്രസീലിന് മുട്ടാൻ ഫചാൻസ് ണ്ടാവാ അപ്പൊ എങ്ങനെണ്ട് ഇവരെ കളിന്ന് നോക്കാൻ വാണ്ടിട്ടാണ് കണ്ടത് ഇവര് ഭയങ്കര അറ്റാക്കിങ്ങാണ് മറ്റേ സിമ്പിൾ ഗോളാളാണ് ശ്രദ്ധിച്ചോ ഏ ആ രണ്ടും മൂന്ന് ഗോളും സ് സിമ്പിൾ ഗോളാളാണ് വന്നത് സുഖായി ട്ട് ഡിഫന്റിന് ക്ലിയറ് ചെയ്യാൻ പറ്റണ ഒള്ളു പക്ഷെ ഒന്നും എല്ലാരേം ത് ഫ്രീ ആക്കിവിടാന്ന്ള്ള മൈന്റില് നിന്നാണ് ഈ ഹൈഡ്രേഷൻ ബ്രേക്ക് ങ്ങള് പറഞ്ഞ മാതിരിത്തെന്നെ വെല്യോരു അഡ്വാന്റെജാണ് ട്ടോ ടീമാൾക്ക് കാരണം കോച്ച് ഇനിപ്പം ഏ പറ്റ പോയി കെടക്ക്‌ണൊരു ടീമിനെ ഇട്ത്തങ്ങട്ട് ഇടാണ് പിന്നെ എങ്ങനെ കളിക്കണം ആ ഞാന് ആഫ്ടൈമിന് മു മ്പ്ത്തെന്നെ നല്ലൊരു ചാൻസ് ഓപ്പൺ ചാൻസ് രണ്ടെണ്ണം കിട്ടി അത് ശെരിക്ക്‌ അത് ഒന്നെങ്കിലും ഗോള ക്കി ന്ന്ണ്ടെങ്കി ചെൽപ്പോ കളി റിസൾട്ടെന്നെ മാറിയേന്നു എ രണ്ട് സെക്കൻഡാഫില് ഒന്നും കൂടി ടീമ് ഡിഫൻസൊക്കെ സെറ്റാക്കി ഏ ഓലെല് യോക്രസൊക്കെ അത് ത്യാവശ്യം നല്ല ഒരു കർവിങ് ഷോട്ടൊക്കെ വന്നു തോണു ഫസ്റ്റ് ഹാഫില് അവസാന മിന്റ്ല് ഏ പക്ഷെ ന്നാലും അത് ഗോളാക്കാൻ പറ്റില്ല അവര് ഗോളി അടിപൊളിയായ്ന്നുട്ടോ ആ കർവിങ് ഷോട്ടൊക്കെ സ്മൂത്തായിട്ടാണ് മൂപ്പര് തട് ത്ത്ട്ടത് പിന്നോലെ ഡിഫന്റിങ്ങും മെയിൻ പോയിന്റാണ് പറയണ്ടത് എ വ ക്കും മറ്റേതും മർച്ചേതൊക്കെ സപ്പോർട്ടെയ്ത് കളിക്കുണു എ ഒരി രിക്കലും വിട്ട് കൊടുക്ക്‌ണില്ല ഇതില് വെച്ചെങ്കി പിന്നിം സെക്കൻഡാഫില് ങ്ങള് പറഞ്ഞ മാരിത്തെന്നെ മിഡില് എ അ ചെങ്ങായി ഭയങ്കര നെഗറ്റീവേന്നു കാരണം അതുവരെ കൊണ്ടോയിട്ട് ജസ് റ്റൊന്ന് വെച്ചൊടുത്തമയി ഏ ആ മുമ്പില്ല്ലാള് ഒന്ന് എന്താ കാട്ടീന്ന് സ്ലിപ്പായത തോന്ന്ണു കാൽമന്ന് ആ മറ്റേ അ റ്റാക്കിങ്ങാണ് പിന്നെ ബടെ വെന്ന്ട്ട് സ് അറ്റ് എ നെതർലാന്റൊരു ഗോളാക്ക്യേത് അവടെ ഫിനിഷ് യ്യണ്ട ബാള് ഇവടെ വന്ന് ഗോളാക്കി അതും മെയിൻ വി പോ പോയിൻറ് ചെയ്യുന്നു. ആഹ് എന്നിട്ട് ഞാന് ആ ടൈമിന് മൂപ്പരാ റേറ്റിങ്ങും കാര്യങ്ങളൊക്കെ നോക്കി. അയിലേറ്റവും കൂടുതല് റേറ്റിംഗ് കൊറഞ്ഞതും പിന്നെ ഈ പ്ലെയറിനാണ്. പിന്നെ സ്വീഡൻ്റെ ഗോളിക്കും. സ്വീഡന്റെ ഗോളി ഇന്നലെ അമ്പേ പരാജയേന്നു. സെക്കന്റ് ഹാഫില് കളി വന്നു. കളി അത്യാവശ്യം നല്ല, ഓല് പാസ്സിങ്ങും കാര്യങ്ങളൊക്കെ ഷോർട്ട് പാസ്, പിന്നെ സബ്ബ് കേറി വന്ന ആൾക്കാരാണ് ഒരു ഗോളടിച്ചെ തോന്നുണുല്ലെ? സബ്ബ് കേറി വന്ന ആളല്ലേ ഒരു ഗോളടിച്ചത്?
നോക്കട്ടെ ആയിരിക്കണം. അതെ അതെ അതെ അതെ അതെ.
ആഹ് അവരാ ഗോള് അടിച്ചേ തോന്നുണു. അതൊരു അടിപൊളി ഗോളേനു. പിന്നൊരു ഗോൾ അടിച്ചു ഹെഡ്ഡില് ഗോൾ അടിച്ചു തോന്നുണു ഫസ്റ്റ് ഹാഫിലന്നെ. അത് ഓഫ് സൈഡായി.
പിന്നെ നല്ലൊരു ഗോളു ഇട്ടു അതിന്റെടക്ക് വച്ചിട്ട്.
ഫസ്റ്റ് ഹാഫ്ത്തെ ഗോള് ഓഫാകും ചെയ്തു തോന്നുണു ഒരു ഹെഡ്ഡ്. അത് അടിപൊളി നല്ല സ് ട്രോങ് പവർഫുൾ ഹെഡ്ഡേരുന്നു. പക്ഷെ അത് ഓഫ് സൈഡ് ബേസില് വന്നു. ഈഹ് അല്ലെങ്കി ഒരു ഇപ്പെത്രയേനു സ്കോറ്? അഞ്ച് ഒന്നായി. അഞ്ചേ രണ്ട്. അഞ്ച് ഗോൾക്കൊന്നു ചെലപ്പൊ അത് അത്ര പോവൂലായിരുന്നു. ഇങ്ങനെ ഫസ്റ്റ് ഹാഫിൽ ഒന്നും കൂടി ഇന്റൻസീറ്റ് റ്റി ചെയ്ത് കളിച്ചിക്കുണൂച്ചെങ്കി. ഇപ്പൊ ഫസ്റ്റ് ഹാഫ് മൊത്തത്തിൽ ഒഴിവാക്കി വിട്ടു. അതാണ്ടായത്.
സത്യം സത്യം സത്യം. പക്ഷെ ഇവര് ആ ദ്യം മുതലന്നെ നന്നായിട്ട് പുഷ് ചെയ്യണത് ഞാൻ നന്നായിട്ട് കണ്ടതാണ്. കാരണം നന്നായിട്ട് അവര് പാസ് എന്താ ഒരു കറത്ത് കറത്തായി കൊടുക്കുണു. പക്ഷെ ഇവർക്ക് ഈ പോസ്റ്റിന്റെ അടുത്തെത്തുമ്പോ എന്താ ചെയ്യാൻ പറ്റ് റ്റണേക്കറിഞ്ഞൂട. കാരണം, അവർക്കൊന്നും ഫിനിഷ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഞാൻ സെക്കന്റ് ഹാഫും കൊറെ ശ്രദ്ധിച്ചാണ്. അവർക്കെന്തോ കളി മൊത്തം അവരെ കയ്യില്ണ്ട്. പക്ഷെ അവർക്ക് എന്തോ അവസാനത്തെ ആ ഭാഗത്ത് മാത്രം അവർക്ക് കയ്യിലൊരു പന്ത് കിട് ട്ടുന്നില്ലാന്നാണ്. കാരണം നെതർലാൻഡ് ആണെങ്കി അടിച്ച അഞ്ച് ഗോളും സിമ്പിളായി അടിച്ചതാണ്. നമ്മുടെ പറ മെയിനായിട്ട് പറയാൻ വന്നേ ഈ ബ്രയാൻ ബ്രോബി. ഇവന്റെ രണ്ട് ഗോള് അഞ്ചാമിനിറ്റിലും പതിനേഴാമിനിറ്റിലും ഓനടിച്ച ഗോള്, ഓൻ സിമ്പിളായി അടിച്ചെട്ത്തതാണ്. അതേമാതിരി നമ്മള കോടി ഗാഗ്പൊ അടിച്ച ഗോളാണ് നാപ്പത്തേഴാം മിനിറ്റിലും അയ്മ്പത്തിനാലെ അയ്മ്പത്തി നാലാമത്തെ മിനിറ്റിലും ഓനടിച്ച ഗോള്കള്. അതു ഞാൻ കണ്ട കണ്ടമാതിരി സിമ്പിളാണ്. പക്ഷെ അവസാനത്തെ എൺപത്തൊമ്പതാം മിനിറ്റില് അടിച്ച ആന്റണി റിയലാക് ക്കറ് ഗോള്. അത് മാത്രാ പക്ഷേ അയ്മ്പത്തൊമ്പതിലേ എൺപത്തൊമ്പതാ മിനിറ്റിലേ മറ്റേ ക്രിസ്ത്യൻസിയോ മറ്റേ സമ്മർ വില്ലയല്ലേ? അവനടിച്ച ഗോള്, അത് മാത്രാണ് ഞാൻ പറഞ്ഞേ എനിക്ക് നന്നായിട്ടൊരു ഇഷ് ടപ്പെട്ട്. കാരണം, അവനൊരു സൈഡ്ക്ക് കട്ട് ചെയ്തടിച്ച മാത്രം നെതർലാൻഡ് മറ്റേ അതെല്ലാം അയ്ന്റെ കൂടെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ അവരിലാകെ ആശ്വാസഗോളടിച്ച ആളാണ് മറ്റേ ഇവൻ മ്മളെ ആന്റണിയലാക്ക. അത് മാത്രാണ് അവനെ മറ്റേ സ്വീഡന് പിടിച്ച്ക്കാൻ പറ്റിയത്. പക്ഷെ സ്വീഡന് വല്യ പ്രശ്നൊന്നുല്ലട്ടോ. സ്വീഡന്റെ ആദ്യത്തെ കളി അഞ്ചേ ഒന്നിന് ജയിച്ചൂന്നു ജയിച്ച് കളിക്കാൻ വന്നവരാണ് മറ്റേ ഏതൊരു ടീമിന്റെ കൂടെയും. ഈഹ് ജപ്പാനെതിരെയാ തോന്നുന്നു. ജപ്പാനെതിരെ നെതർലാൻഡിനെന്നാ രണ്ടേ രണ്ടായേ. കാരണം ഇപ്പോ പോയിന്റ് നില ഞാൻ നോക്കുമ്പോ ഗ്രൂപ്പ്സ് സ്റ്റേജില് നെതർലാൻഡ് നാല് പോയിന്റിനും നമ്മളേ സ്വീഡന് മൂന്ന് മണിന് രണ്ടാം സ്ഥാനം നിൽക്കണെ. ഉം. അത് അതോണ്ട് വല്യ പ്ര സ്വീഡന് ഇപ്പ ഈ കളി തോറ്റ് റ്റ്ന്ന് വിചാരിച്ചിട്ട് വല്യ പ്രശ്നൊന്നും വരാനില്ല. കാരണംന്താച്ചാ അവരിപ്പോ ഒരു സ്ഥാനത്തിലാ നിക്ക്ന്നെ. മറ്റേ ട്യൂണീഷ്യ അല്ലേ, അവരെയാണ് ഒന്ന് അന്ന് അഞ്ചേ ഒന്നിന് തോൽപ്പിച്ചത്. പിന്നെതർലൻറിന്റെ കാര്യ പറഞ്ഞ വരുമ്പോ അവർക്ക് ഒരു റെക്കൊർഡ കട്ടിട്ടില്ല പതിനാല് മത്സങ്ങങ്ങള് തോൽക്കാതെ ചെയ്യ ചെയയിച്ചോല്ല തയ്യ ആയിട്ടുണ്ടണ്ട് പക്ഷെ ഇതുവരെ അവര് തോൽവി എന്തന്നുംറിഞ്ഞിട്ടില്ല ഈ പയ്നാല് കളിയില് അതുകൊണ്ട് അവർക്ക് അത് ഒരു റെക്കോർഡാണ് കാരണം എനിക്ക് ഈ വേൾഡ് കപ്പിൽ മെയിനയിട്ട് ഈ നെതർലാൻഡ് കപ്പടിക്കാൻ ചാൻസ് ഉണ്ട്ന്ന്രു തോന്നല് മെയിൻ ആയിട്ട് വരാണ് കാരണം ഇപ്രാവശ്യത്തെ ടീമ അതല്ലാണ്ടന്റെറെ കാര്യ നല്ലൊരു കട്ട ടീമാ മെയിനായിട്ട് പിന്നെ അവര് കോച്ചാന്ന് പറഞ്ഞാലും ഡൊണാൾഡ് കുമാനെ അവന്റെ കയ്യില് മെയിന ആയിട്ട് അവര് കളിക്കണം കാരണം ഡൊണാൾഡ് കുമാറിന്റെ ഏറ്റവും വലിയ ഏറ്റവും എനിയ ഏറ്റവും വലിയ ഇത്‌ ന്തു വെച്ചാൽ പാസിംഗ് ആണ് മെയിൻ മെയിനായിയി് പാസിംഗ് കാരണം ഇപ്പോഴത്തെ രണ്ട് കളി ഞാൻ മെയിനായിട്ട് അവർത് കണ്ടിട്ടില്ലാ കാരണം ഇവര് പെട്ടെന്ന് അറ്റാക്ക് ചെയ്യയായിരുന്നു ഈ രണ്ട് കളി ഞാൻ കണ്ടില്ല മെനായിട്ട് കയിഞ്ഞ കളിം കണ്ടിട്ടില്ല മെയിൻ അറ്റാക്ക്ന്നുംന്നില്ല പെട്ടന്ന് പാസ്ട്ട് കേറ അവർന്ന് പന്ത് കെട്ടിക്കന്നെ പെട്ടെന്ന് അടിച്ചും ഫ്രണ്ടിലോട്ട് കയറ അല്ലാതെ ഈ ടിക്കറ്റൊക്കെ അങ്ങനത്തെ പാസ്പാസങ്ങൾ ഞാൻ ഇന്നലെ കണ്ടിട്ടില്ല
നെതർലാൻഡനെ നമ്മള് ഒരിക്കലും തള്ളി കളയാൻ പറ്റൂല ഓലെ മറ്റേ എക്കാലത്തും കഴിഞ്ഞ വേൾഡ് കപ്പിന് തന്നെങ്ങള് ശ്രദ്ധിച്ചൊന്ന് അറിയില്ല അർജന്റീന അർജന്റീനയാണ് കപ്പെടുത്തത് പക്ഷെ അർജന്റീന നല്ലൊന്ന് വയർ കളിയെന്നത് ടഫ് മാച്ചേനു പെനാൽറ്റിക്ക തോന്നു ജയിച്ചേ എന്റെ സംശയം അങ്ങനെയാണ് പെനാൽറ്റിക്ക തോന്നു അയിൽ
തർലാന്റ് സംഭടിച്ചു തിടത്തോളം അർജന്റീന അന്ന് ഭയങ്കര മോശം കളി ചെയ്തിരിക്ണ് കാരണം ഈ റഫറി മൊത്തം അവന്റെ ഭാഗത്ത അവരെ ഭാഗ കാരണം നെതർലാൻഡിനന് അന്ന് സിംബ്ളായി ജയിക്കാൻ ആ ഞാന അത് അതിനെപ്പറ്റി ഞാ സത്യം പറഞ്ഞ യോജിക്ക്ണ്ട് കാരണം അർന്റീനയന്ന് തോൽക്കണ്ട കളി തന്നായിരുന്നു മെയ്നായിട്ട് ഭയങ്കര മോശമായി അന്ന് മെസ്സി പൊന്തി വന്ന പന്ത് കൈയോണ്ട് തട്ടിട്ടപ്പോപോലും റഫറി ഒന്നും മൈൻഡാക്കിയിട്ടില്ല ആ ഭാഗത്ത് ആരോ അറിയാതെ തട്ടി കഴിഞ്ഞപ്പോ മെസ്സി പോയി പറഞ്ഞ് കാഡ് എടുത്ത് കൊടുക്കന്നൊക്കെ പറയണേ
ഏഹ് റഫറിങ്ങ് ഓര്ക്ക് ഫേവർ ആണ് എന്നുള്ളത്
സത്യം സത്യം
ആഹ് കുറച്ചൊക്കെ ഉണ്ട് ശരിയാണ് പക്ഷെ കൂടുതലായിട്ട് നമുക്ക് പിന്നെ വാദിക്കാൻ പറ്റില്ല ആഹ് എന്തെങ്കിലുമൊക്കെ ആവട്ടെ ഏഹ് അത് അയ്ന്റെ വഴിക്ക് പോട്ടെഞ്ഞി മറ്റേ ഫൈനൽ തേർഡിൽ ഇബൽക്ക് ഗോളടിച്ചാൻ പറ്റീല്ല ഈ ഗോളടി ഗോളടിച്ചാ ജയിക്കും ഓല് ക്കെള്ളൂ മുൻതൂക്കം ഉണ്ടാവ അതാണ് ഇനി നമ്മൾ എത്ര നന്നായിട്ട് പൊസിഷൻ കീപ്പ് ചെയ്ത് കളിച്ചിട്ടും ഒരു കാര്യംന്നുമില്ല ഏഹ് ആ ആര് ഗോൾടിക്ക്ണു ജയിക്ക്ണു ആ ഈ കാറില കാറിലോട്ട് അഞ്ചലോട്ടടെ മൈൻഡ് സെറ്റ് അങ്ങനെയാണ് അതായത് ഗോളടിക്കണം ജയിക്കണം അത നമുക്ക് പണ്ടത്തെ എന്നാലും ഇത്ര കളി കാണുമ്പോ ഇന്ന്ലത്തത്തെക്കെ കളി കാണിമ്പോ ഇച് സത്യം പറഞ്ഞാ കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടയിട്ടന്നുല്ല കളി കാണുമ്പോ എന്നല്ല ഇന്നലെ രാവിലത്തെ മാച്ച് അപ്പൊ മൂപ്പര വെച്ചിട്ട്
വായം കൊണ്ട് ഗോള് കയറിന്നില്ല എന്തൊക്കെ ഭാഗ്യള്ളൂ അല്ലാതെ അവര് ഒരു നല്ല കളി ഒരിക്കലും ഞാനും പറയത്തില്ല
ഇവരെ പിന്നാലെ പോകുമ്പോ ഇനിയും ടഫ് ആവും മത്സരം നല്ല പ്രസിംഗ്ള്ള ടീമാണ് വരുന്നത് നെതർലാൻഡ്, നെതർലാൻഡിന്റെ ഇന്നലത്തെ മത്സ പന്ത് പോയ മേത്ത്‌ക്കങ്‌ വെരിയാണ് നല്ല പ്ര സിയ്ത് കളിക്കുന്ന ടീമാണ് അറ്റാക്കിംഗ് ഉണ്ട് നല്ലോം മെഡ് അ അടിപൊളിയാണ് ഓലെ ഓലെ ബോഡി നല്ല ഫോമിലാണ് അപ്പൊ ഇതൊക്കെ നോക്കുമ്പോൾ അത്ഹ് ഇവരൊക്കെ വര ഇവരന്നല്ല സ്വീഡനും അടിപൊളി ടീമാണ് ഓല് പാസിങ്ങും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു സിമ്പിൾ ആയിട്ട് പാസ് ചെയ്ത് പോണു രണ്ട് ടീമും അങ്ങോ ട്ടും നല്ല അറ്റാക്ക് ചെയ്ത് കളിക്കുന്നുണ്ട് പക്ഷെ സ്വീഡന്റെ മെയിൻ മിസ്റ്റേക്ക് ഫൈനൽ തേർഡില് ഓല്ക്ക് ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് മാത്രള്ളൂ അയിന് പറ്റിയരു പ്ലെയറില്ല ഇയ്യ് നാർത്തെ പറഞ്ഞ മാതിരിതന്നെ കുറെ പ്ലേഴ്സ് ഉണ്ട് നമുക്കറിയില്ല നമ്മുക്ക്പ്പാകെ യൂറോപ്യൻ ലീഗ് മറ്റേ ലീഗ് മാത്രം നോക്കിയിട്ട് ഇങ്ങനെ നടക്കുന്ന ടീമാണ് ഓല് ക്ക് മാത്രള്ളൂ ഞമ്മള് മുൻഗണന കൊടുക്ക പക്ഷെ എന്നാലും വേറെ ഏഹ് സൗദി ലീഗൊക്കെ ഇപ്പോഴാണ് ഞമ്മള് ഒന്ന് നോക്കാൻ തുടങ്ങി അതിലൊക്കെ ഭയങ്കര അടിപൊളിയായിട്ട് കളിക്കണ പ്ലേയേഴസ് ഉണ്ട് എന്നാല ഓന്റെ നെതർലാൻഡിന്റെ പോസ്റ്റക്ക് രണ്ട് മൂന്ന് അടി അടിപൊളിയായിട്ട് അടി ച്ച് ഒരു ചെങ്കാണ് ഓന് ഇതിന് മുമ്പത്തെ കളിയില് അടിപൊളിയായിട്ടുള്ള ഗോളടിച്ചു തോന്നു അപ്പൊ ഓന്റെതന്ന് ഒരു കോള് വരുംന്ന് പ്രതീക്ഷിച്ചു പക്ഷെ അത് നടന്നില്ല എന്തായാലും
ഞാന അതേമാതിരി പ്രതീക്ഷ കൊണ്ടിരുന്നു ഞാനൊരു ഗോള് പ്രതീക്ഷിച്ച തന്നെയായിരുന്നു പക്ഷെ എന്തോ എനിക്കൊരു ഭാഗ്യല്ല സത്യം സത്യം അനക്കൊരു ഭാഗ്യം ഇല്ലാത്ത കൊണ്ടാണ് ഒന്നാമത് ഈ കളി ഇങ്ങനായി പോയത് ഏതായാലല്ല നീ ഇപ്പ ഞാൻ ഒരുകാര്യം ചോയിച്ചോക്കട്ടെ ഈ സ നെതർലൻഡ് കളിവരും എന്ന് ഉറപ്പാണ് ഈ സ്വീഡൻ എന്ന ടീം ഉണ്ടല്ലോ നമുക്കൊ ഒരു രണ്ടസാനം ഇങ്ങനെ കിട്ടി കഴിഞ്ഞാല് നമുക്ക് സ്വീഡന്റെ കൂടെ കളിക്കൻ ചാൻസ് കിട്ടും ഞൻ പ് കേ